ഹലോ ആഹ കേക്കുന്നുണ്ട് ഫുഡ്‌ കഴി
ഫുഡ് കഴിക്കാറാവുന്നു ആഹ ഇന്ന് ആകെ ഫ്ലോപ്പായി പോയി ഉം മുട്ട എടുത്ത് വച്ചിണ്ടായിരുന്നേ കോഴി മുട്ട വീട്ടി ലിടുന്ന കോഴിയുടെ അപ്പൊ കോഴി പൊരിഞ്ഞിലാകുമ്പോ അങ്ങനെ കൊത്തിക്കാൻ വച്ചിട്ട് എടുത്ത് വെച്ചതായിരുന്നു പക്ഷെ കോഴി പൊരിഞ്ഞതാണില്ല അപ്പൊ ഞങ്ങ ഒരു കറിവെക്കാന്ന് വിചാരിച്ചു ഒരു പത്തെണ്ണ ണ്ണടുത്ത് കറിയാക്കി ഇപ്പ ഞങ്ങ കൂട്ടുകൂടമ്പയാ അപ്പോരു പത്തെണ്ണ അടുത്ത് പുഴുങ്ങി പക്ഷെ അത് കേടായി പോയി അടുത്ത ഒരു പത്തെണ്ണംകുടി എടുത് അതും കേടായി പോയി
അയ്യോ ആ ചൂട് ചെലപ്പോ വറ്റിണ്ടാവും അതൊണ്ടാവൂലേ
ഇപ്പൊ കൊറേ ദിവസായല്ലോ
ആഹ
പിന്നെ അതുകൊണ്ടായിരിക്കും
ആ മുട്ട അപ്പ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാമതിയർന്ന്
ആഹ ഞങ്ങളിത് കൊത്തിക്കാൻ വേണ്ടി വെക്കണ മു അല്ല അപ്പൊ നമ്മ പുറത്തന്നെയാ വെ
ആ ആഹ അങ്ങനെ കൊറെ ഇരന്ന് കഞ്ഞാല് വിരിയാറയിണ്ടാവരിക്കുംല്ലേ?
പക്ഷെ കൊത്തിക്കാൻ വെച്ചിട്ടില്ല.
അതെ
അതെ അയിന് കോഴി പൊരിഞ്ഞിലായിട്ടില്ല അതുകൊണ്ട് അത് അങ്ങനെ പോയി കേടായി പോയി ആ അതാ ആലോചിച്ചോ ഇനെ ഒന്നും ചെയ ആ ഇനി വേറെ എന്തെങ്കിലും തപ്പണം ഇന്നാണെങ്കിൽ പെരുന്നാളായ കാരണം കടകളൊക്കെ മുടക്കാ ആണ്
ഉം എങ്ങനെ ഇല്ലയേ കഴിചിട്ടില്ലേ കഴിക്കാറ് അവവണെന്നെ ഉള്ളൂ ഇപ്പ ചക്ക മാങ്ങൊക്കെ ഇരുന്നു തിന്നാർന്നു. ആ ആ കഴിക്കാ
സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുണ്ടോ
ഏയ് സ്പെഷ്യല ആയിട്ട് ഇവിടെ അതെ ഒന്നുല്ല അച്ചപ്പവും മറ്റേ അങ്ങോട്ട് പോയിണ്ട് പോറത്തേക്ക് കുട്ടി മറ്റേ ഇന്നലെ അച്ഛൻ പണിസ്ഥലത്തുന്ന് വരുന്ന ദിവസണേ അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ വരി അപ്പൊ ഇന്നലെ വരുമ്പോ കുട്ടിങ്ങനെ പറഞ്ഞു. അച്ചാച്ച വരുമ്പോ ബിരിയാണി കൊണ്ടുരാൻ പറഞ്ഞുട്ടോ അപ്പൊ അച്ചൻ ബിരിയാണിയൊക്കെ ആയിട്ട വന്നത്. പക്ഷെ എത്തുമ്പോഴ്‌ത്തിനും ഒരുമണിയൊക്കെ ആയി ഉണ്ടായി. എന്ന് പുലർച്ചെ അപ്പൊ കുട്ടി ഉറങ്ങും ചെയ്തു. അപ്പൊ അവങ്ങനെ രാത്രി പറയെയും ചെയ്തു അമ്മ അമ്മനെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു അച്ചാച്ചൻ നല്ല വൈകിട്ടെ വേരുള്ളു കുട്ടിയോട് പറട്ട അവ കുറെ നേരം കാത്തിരുന്ന്. കേട്ടോ പക്ഷെ ഭക്ഷണൊക്കെ കഴിച്ചിട്ടന്നെ കാത്തിരുന്നാർന്ന് എന്നിട്ട് അവൻ പറഞ്ഞു അമ്മ അമ്മയ്ക്ക് ക്കും കുട്ടിക്കും നാളെ ബിരിയാണി അച്ചാച്ചൻ കൊണ്ടുരും അവ അങ്ങനെ കിടന്നറങ്ങി പിന്നെ ഒരു മണിയക്കായി ഓണന്നിട്ട് കൊ വിളിക്കൊക്ക ചെയ്ത് ഞാൻ അപ്പ അവ എണീക്കണില്ല അപ്പ ഞാനും അമ്മയും കൂടിട്ട് കഴിച്ചു. എന്നിട്ട് രാവിലെയപ്പോ അച്ഛനോട് സമാധാനല്ല അവന് കൊടുക്കാൻ പറ്റില്ലല്ലോ? അവൻ പറത്തിട്ടാല്ലേ കൊണ്ടുന്നത് അപ്പൊ അച്ച വാങ്ങാൻ വേണ്ടി പോ അപ്പൊ ഇനിന്ന് കടകൾ ഉണ്ടാവും ചെലപ്പോ ഇണ്ടാവൂലേ ബിരിയാണിയൊക്കെ
ആ ഇണ്ടാവും പെരുന്നാള് പുറത്ത് ഹോ ട്ടലുകൾ ഉണ്ടാവുമായിരിക്കും ഇന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാലല്ലേ ഇന്ന് സ് ബീച്ചിലൊക്കെ ഇരുന്ന് നല്ല തിരക്കായിരിക്കും.
ആ പോ എന്റെ കിട്ടുവെ ആവോ അല്ല ഇവിടെ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടോ ഇങ്ങനെ അതെ പൊണ്ടോന്നിട്ട്
വൈകിട്ട് പോവാന്ന് വിചാരിക്കണ്ട് പക്ഷെ നല്ല തിരക്കയിരിക്കും. ഒന്ന് ആ അടുത്ത് തന്നെയാണ് രണ്ട് മൂന്ന് കിലോമീറ്ററെ ഉള്ളൂ
ആ അപ്പൊ പിന്നെ പണ്ടത്തെ പോലല്ല എന്തേലും വിശേഷം ഉണ്ടെങ്കിലും എല്ലാവരും കുടുംബത്തോട് കൂടിയിട്ട് ഇങ്ങനെ ബീച്ചിലേക്കും പാർക്കിലേക്കും ആ അതെ അങ്ങനെ ഒരു ഇതായി മാറിയിട്ടുണ്ട് ഇപ്പോ പണ്ട് അങ്ങനെയല്ലല്ലോ എന്തേലും ഒക്കെ വിശേഷണ്ടെ കു കൂട്ടുകുടുംബമാണ് എല്ലാവരെയും കൂട്ടയിട്ട് പോവാനു പറ്റില്ല
ആ
ആ ഇപ്പൊന്ന് പറഞ്ഞ ആ ഇപ്പൊ പറഞ്ഞ എല്ലാരും കൊറ ഭയങ്കര എന്താ എൻജോയ്മെന്റ് ആ ആക്കണ ആളുകളാ ആ ആ അതെ ഇനിയിപ്പോ പ്രായമായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും അതെ ഇപ്പ മക്കളൊക്കെ പോവവാണെങ്കിലും വി അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഒന്നുല്ല കൂടെ പോ അവരക്കെ
ഞാൻ ആ ഞാൻ എന്താ കഴിഞ്ഞ വിഷുവിന് ഞാനും അമ്മയും കൂടി സിനിമയ്ക്ക് രുന്നു അപ്പൊ അത് ഏറ്റ വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു അമ്മാമ്മ വരെ സിനിമ കാണാൻ വന്നി ആ
ഞങ്ങള് ആറ്റൻക്കര പോയരുന്ന്ട്ടാ അമ്മേനെ കൂട്ടിട്ട് അമ്മേനെകൂട്ടി പോകുമ്പോൾ നല്ലൊരു ഇതല്ലേ കാരണം നമ്മുടെ ചെറുപ്പ അങ്ങനെ അമ്മക്കൊന്നും പോവാൻ പറ്റിണ്ടാവില്ലല്ലോ അപ്പൊ ഞാന അങ്ങനെ അമ്മേന കൂട്ടി പോകുമ്പോൾ അങ്ങന വിചാരിക്കും ചെറുപ്പത്തിലൊന്നും പോവാൻ പറ്റില്ലല്ലോഅപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോവാൻ
ആ ആഹ് അന്ന്ന്ന് പറയുന്നത് വാഴ കാണാനാണ് പോയത് വാഴ മൂവി അപ്പോ ഹസ്ബൻൻ്റും കണ്ടിട്ട് ട്ടുണ്ട് എന്റെ ആങ്ങളെയും കണ്ടിട്ടുണ്ട്.
ആഹ്
അപ്പൊ ഞാനും എന്റെ അമ്മയും സിനിമ കിണ്ടിട്ടില്ല അപ്പൊ ഞാൻ ചെയ്തു പിള്ളേരെ രണ്ടാളെയും ഹസ്ബൻ്റിൻ്റെ ആങ്ങളുടെ അടുത്ത് മാമന്റെയും അച്ഛന്റെ അടുത്ത് കുട്ടികളെ ആക്കിട്ട് ഞങ്ങ രണ്ടുപേരും കൂടി വണ്ടി എടുത്ത് പോയി സിനിമ കണ്ട് ആഹ് അവര് പിന്നെ കൊഴപ്പുണ്ടായിരുന്നില്ല അവരെ ഉറക്കി കിടത്തിയിട്ടാ ഞാൻ പോയതെ
അതെ ആള് വാശി പിടിക്കോ എണീ
ഇല്ല എണീറ്റിട്ട് വാശി ഒന്നും പിടിച്ചില്ല അച്ഛനും മാമനും കൂടി കറങ്ങാനന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാനൊക്കെ വന്ന് പറഞ്ഞിട്ട് പുറത്തേക്കൊക്കെ പോയി. ആ ആ അതെ അങ്ങനെ ആദ്യ ട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ സിനിമ അങ്ങനെ ഒരണ്ണം കണ്ടത്. ഉം ആ പ്രെഗ്നൻസി ഒക്കെ കഴി കഴിഞ്ഞതിന് ശേഷം പോയി പോകാൻ പറ്റിരുന്നില്ല ചെറിയ കുട്ടി
ആഹ ആഹ് വാശി പിടിച്ചിട്ടൊക്കെല്ലെ ഞാൻ പക്ഷെ പോയിട്ടുണ്ട്ട്ടോ കുട്ടീനെയിട്ട് പോയിട്ട് പക്ഷെ പാൽ കൊടുക്കുമ്പോളൊക്കെ നല്ല പോടിയാട്ടോ കാരണം ക്യാമറ ഒക്കെ ഉണ്ടല്ലോ ഉള്ളില്
അതെ ഒരു പിന്നെ കരച്ചിലായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഒരു ശല്യവുല്ല
ആ അ ഞാൻ പിന്നെ ഹസ്ബൻഡ് കണ്ട സിനിമകൾക്കാണ് ഞങ്ങൾ പിന്നയും പോവുക അപ്പൊ ഇനി അഥവാ കുട്ടി കരഞ്ഞാലും അവര് കൊടുത്തേക്കും അപ്പൊ അവര് പുറത്ത് പോകും അങ്ങനെ കണ്ട ഇപ്പൊ ലോക തോന്നുന്നു അങ്ങനെയ ഉള്ളത്
ആ ആഹ ആ ലോക ലോക ലോക കണ്ടു ലോക ഒരാളെ ഇവിടെ വീട്ടിലാക്കി ചേട്ടത്തിടെ വീട്ടി ആക്കി ഒരാൾ അംഗ വാടിയിലും വിട്ടു എന്നി്ട്ട് ഞങ്ങൾരണ്ടു പേരും കൂടിലോക കാണാൻ പോയി.
ആഹ ഞങ്ങള് പിന്നെ കൊറയിട്ട് ഇപ്പൊ കുട്ടി അംഗവാടി ഞാനും അതെങ്ങനെ അവിടെ കുറച്ച് ചേച്ചിമാരുണ്ട് അവരൊക്കെ കുറച്ച് കട്ടക്ക് കൂടെ നിക്കുണ ഫ്രണ്ട്സ് പോലുള്ള ചേച്ചിമാരാ എടത്തിമ്മമാരാണ് വരിക പക്ഷെ അവര് അവരുടെ പൊന്മാരെങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണയൊക്കെ ചെയ്യുക അപ്പൊ കൊണ്ടാവില്ല കൊണ്ടവില്ല പറഞ്ഞാല് കുട്ടികളെ എല്ലാരും കൂടിയിട്ട് കൊണ്ടു പോ അവർക്ക് ബുദ്ധിമുട്ടാണ് പുറത്ത് പോണ്ടിവരും അതുകൊണ്ട് അങ്ങനെ പോകറില്ല അപ്പൊ ഞങ്ങൾെല്ലാരും കുട്ടികളെ അങ്ങനവാടിയിലാക്കിയിട്ട് അവര് ഇരിക്കില്ലേ ഇരിക്കുങ്കിൽ നമുക്ക് കൊണ്ടുവരണണ്ട് കുഴപ്പില്ല. അപ്പൊ ഒരു ചിലപ്പോരു ആ അതെ പിന്നെ വാശൊക്കെ നല്ല വാശി ഉള്ള കുട്ടികളാണ് അപ്പൊ അങ്ങനെ ആക്കിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ സിനിമക്ക് പോയിട്ടുണ്ടായി ആ അവര് ഒരു പത്ത് മണിക്കാക്കും ഒരു പതിനൊന്നര അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് രണ്ടരയുടെ ഷോ ഒക്കെ ഉണ്ടല്ലോ ആ അങ്ങനെ കണ്ടിട്ട് വേഗം വരും അപ്പൊ നമുക്ക്ത്ര അത ഇല്ല കുട്ടികള എന്തായാലും അംഗനവാടിയിലാണ് നമ്മ വീട്ടിലിരിക്കുന്ന ടൈം നമ്മ എൻജോയ് ചെയ്യുന്നു അത്ര തന്നെ.
അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇനി
അതെ നമ്മള് ഇപ്പോ കുട്ടികളാണ് അതുപോലെ ഹസ്ബൻ്റ വീട്ടുകാരൊക്കെ ഉണ്ടന്ന് വെച്ചിട്ട് നമ്മടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നമ്മൾ തകർക്കാൻ പാടില്ലല്ലോ നമുക്ക് അതെ ആദ്യത്തെ അമ്മമാരെക്കെ അങ്ങനെ അങ്ങനെ ചിന്തിച്ചു പറഞ്ഞവര്
അതെ അവര് ആ ആ എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഞാ അവര് കല്യാണം കഴിഞ്ഞ ടൈമില് ചിലപ്പോ ദിവ ഒന്നോ രണ്ടോ പടത്തിനൊക്കെ പോയിരു ആ ഞങ്ങക് അയിന് ശേഷ ണ്ട യെഷം പിന്നെ പോവാൻ പറ്റിട്ടോന്നില്ല
ആ അങ്ങനെ അപ്പ നമ്മള് പ്പൊ ചെലരൊക്കെറയൂല്ലേ അന്ന് പോവാ പോവാൻ പറ്റീട്ടില്ല നിങ്ങള് കാനം പോവാൻ പറ്റ് ചാഞ്ഞന്നൊക്കെ അപ്പം പറയില്ലേ അപ്പൊ കുട്ടികള് പറയില്ലേ ആ ഞങ്ങളുള്ള കാരണം എനക്ക് പോവാർന്നില്ലേ അതേപോലെ ചോദ്യം നമ്മ മക്കളെ നമ്മളോട് ചോദിക്കരുതല്ലോ
ആ അതെ
യോ പക്ഷെ നല്ല രസാട്ട സിനിമക്കൊക്കെ അയിപോലെ ട്രിപ്പൊക്കെ പൊയി വരാ ഈ വീട്ടിലിരിക്കിരിക്കുന്നോർക്കാണ് അത് കൂടുതലും കൊ ച്ച് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവ
നമ്മളിപ്പോ കുട്ടികളൊക്കെ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ പോകാനൊക്കെ തോന്നും ഉം
അപ്പെടക്കൊക്കെ ഒന്ന് പൊർത്തേക്ക് പോവാൻ തോന്നും
അതെ പോയിപ്പോയി ഇങ്ങനെ നല്ലെത്ള്ളവരാണെങ്കി തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ ഇനീപ്പോ കൂടെ വര്യാണെങ്കിലും അധികം കട ഇതുണ്ടാവില്ലേ അതിപ്പോ എന്തപ്പ കാണ ള്ള് അങ്ങനുള്ളൊരു മൈൻഡാവു നമ്മക്ക് കാണ ക്ഷെ ഭയങ്കര സന്ത ഉം പിന്നെ നമ്മള വീടുകളിൽന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മള്പെട്ടന്ന്ങ്ങനെ ആ നമുക്ക്ങ്ങനെ പുറത്തേക്കെന്നു പോയല്ലോ എന്ന് പറഞ്ഞാ എന്തപ്പ പൊറത്തു പോയിട്ട് ചോയിക്കും അവരെന്താ എപ്പഴും പൊറത്താ
അതെ അവരൊരു ദിസം വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കു
ആ ഞാൻ ആദ്യം വർക്ക് ചെയ്തർന്ന അപ്പൊ കുട്ടിയൊന്നും ഇല്ലാത്ത സമയത്തേക്കെ അങ്ങനെ ഇണ്ടാർന്നുട്ടോ ഞാനച്ചെങെ തിങ്കള് മുതല് ശനി വരെ പോവും ഞാറാഴ്ചയും ചെലദെവസംണ്ടാവും സാറിപ്പോഴും വരാമ്പറഞ്ഞിട്ട് അങ്ങനൊക്കെ അപ്പൊ ഞാമ്പോയികഴിഞ്ഞഴിഞ്ഞാലും പിന്നെ പിറ്റേത്തെസം ഞായറാഴ്ച ഒരു ലീ- ട്ടി കയ്ഞ്ഞയിഞ്ഞ വരെക്കെങ്ങനെയ നിക്കങ്ങട്ദേഷ്യംവരും
ഉ
ഏ അന്നത്തെ ഒന്ന് ഉറങ്ങാന്ന് ച്ച്ചിട്ട ചിലപ്പോ ഞാൻ നക്കണ്ടാവേ ഇപ്പൊ പോവാന്ന് പറഞ്ഞ എല്ലാരും കൂടിപോവാ ഞാല്ല്യ പറഞ്ഞാ ഒര്തല്ലേ അപ്പഴൊക്കെ ക്ക് നല്ല ദേഷ്യാർന്നിട്ടോ കാര്ണം ഈ അടുത്ത സ്ഥലത്തക്ക് തടിക്കെ പിന്നും പോയി അവിടെ അടുത്തൊരു പാർക്ക്ണ്ട് അവിടക്കന്നെ ണ്ടവ അങ്ങനെ അങ്ങനെയൊക്കെ നല്ല ദേഷ്യാർന്നു പിന്നെ പ്പങ്ങനെ ഇരിക്കുമ്പോന്ന് വിചാരിക്കു ആ അവിടക്കെങ്കി അവിടക്ക ഒന്ന് പോയാ മതീനുന്ന് ആ അങ്ങനെ അതെട്ടോ ചെല സമയത്ത്ങ്ങനെ എന്നുംങ്ങന വർക്കല്ലേ അ അപ്പൊ ഇവിടെ അടുത്ത സ്ഥലത്തേക്കൊക്ക ഒന്ന് പോവാ പറഞ്ഞു കഴിഞ്ഞാ അപ്പം പറയും എന്ത് ഇപ്പവ്ടെ കാണാള്ള് നീ കണ്ടതന്നെയല്ലേ വിഞ്ഞു പോയി കാണണേന്നറയു അപ്പൊ ഞാമ്പറയുന്നാ ദൂരേക്ക് പോയാലോ അപ്പൊറയ ഒരു കാ കണ്ടങ് പോവാ
ആ ഹ ഹ കുട്ടീനെ കുട്ടി അങ്ങനെള് ആ വണ്ടിമ്മെ പോവ
ഓടിച്ച് പോവണ്ടേ ബൈക്കിൽ ഇങ്ങനെ പോകേണ്ടച്ചിട്ട് അ അപ്പൊ ഞാൻ പറയ ഇപ്പൊ അവിടേക്ക് പോകണ വെച്ചിട്ട് ഇപ്പ കാറ് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ പച്ചക്കെ പറയ് ആ നമ്മ പെട്ടന്ന് ഒരു ആഗ്ര ന്താ പറയും വേഗം കാറ് വേണം പറഞ്ഞപ്പ കാർ പോയി വാങ്ങാൽ നടക്കു
ങ്ങ് ഹ് ഞങ്ങളതാ ഇപ്പൊ ഒരു ട്രിപ്പ് അതി പുളിക്ക് അങ്ങനെ പോയാലോന്ന് ആലോജിച്ചു പക്ഷെ കുട്ടികളെയും കൊണ്ട് വണ്ടിയമേ ഇത്രയും ദൂരം എങ്ങനെ പോവാന്ന്
ആ എങ്ങനെ?
അപ്പ ശരി ആ ശരി